ഹലോ ആഹ് കേൾക്കുന്നില്ലേ
ഓഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് എന്തൊക്കെയാണ് വിഷയങ്ങള്
ഉം എന്താണ് സുഖാണ് ഇങ്ങനെ പോണ് എന്താവിടത്തേക്കെ വിശേഷം
സുഖായിട്ട് ഇരിക്ക്ണ് കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോവുന്നുണ്ട് മഴണ്ടോ അങ്ങോട്ടൊക്കെ
ആഹ് ഇന്നലെ തുടങ്ങിയതാ മഴ നല്ല മഴയാണ് മഴക്കാലത്തെ പോലെ മഴയാണ് ഇവിടെ
ആഹ് ഞങ്ങക്ക് മിഞ്ഞാന്ന് തൊടങ്ങ്യ മഴെ. ഇത് വരെ ഒരു മാറ്റവും ഇല്ല.
ഇല്ലലെ അങ്ങനെ മഴ പെയ്താല് വെള്ളം മൂടൊ.
ആഹ് ഇബെടെ അങ്ങനെ ഒരു പ്രദേശാണ്. അതുകൊണ്ട് ചെറിയൊരു പേടി ഇല്ലാണ്ട് ഇല്ലാണ്ട് ഇല്ല.
ഏഹ് കയ് ന്നാളെ ഏഹ് കൊ ഏ ഒരു രണ്ട് കൊല്ലം മുന്നേക്കെ ഒരു വെള്ളം മൂടുന്ന സമയം ഇണ്ടായ്നൊ. അന്നൊക്കെ അവടെ വെള്ളം കയറീന്യാെ.
ആഹ് കേറീട്ടുണ്ടായിരുന്നു.
ആ ഇങ്ങള് വീട്ട്ന്നൊക്കെ പോകേണ്ടി വന്നീനോ.
വീട്ട്ന്ന് പോവാ മാത്രല്ല. വീടെ പോണ്ടി വന്നു.
തന്നെ ഓ. അങ്ങനേണെങ്കി പിന്നെ ഇങ്ങനെയുള്ള മഴ പെയ്താല് അവിട്ന്ന് മാറി താമസിക്കേണ്ട്യേര്വല്ലൊ.
അയിന്റെ അലോട്ട് വന്ന്ക്ണ് ഇനി നോക്ക
നിങ്ങള് എവിടേക്കാ പോവല്
ഞാൻ ഇന്റെ വീട്ട്ക്ക് പോവും.
ആഹ് ആഹ്. എല്ലാരും പോ എല്ലാരും അങ്ങനെ പോവേക്കും ചുറ്റുവട്ടത്തില്ലെല്ലാരും. ആഹ് ആഹ് വീട്ടില്ള്ള സാധനങ്ങളൊക്കെ നാശ് നാശാവുലെ.
ച്ചു പോവും. ഒരു വിധം സാനങ്ങളൊക്കെ നശിച്ച് പോവും. ഇതൊക്കെ കയ്യുമ്പോക്കിന്
കൊണ്ടോവാൻ കഴിയുന്നതല്ലേ കൊണ്ടോവൊള്ളു. എല്ലാതും കൊണ്ടോവാൻ കഴിയ
ആഹ് അല്ലാതെ എന്തും കൊണ്ടോവാൻ പറ്റൂലല്ലൊ. കുടെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആഹ് മഴ പെയ്താലും പേടിയാണ് ഇല്ലെ ഇലും ബുദ്ധിമുട്ടാണ് അർഞ്ഞാ ആ ആഹ്. മ മഴക്കാലായിട്ട് ഇപ്പളാണ് മഴ തൊടങ്ങ്ണൊള്ള
ഇപ്പളാണ് ആ അതുവരെ മഴ പെയ്തിട്ടുണ്ടാർന്നില്ല. ശെരിയാണ്
എന്നി. ഇങ്ങനെ മഴ പെയ്താലാണ് ഈ വെള്ളം മൂടല്. കാരണം ഒരു പ്രാവശ്യം ഇങ്ങനെ തൊടക്കത്ത് മഴ ഇല്ലാതെ പിന്നെ കൊർച്ച് കഴിഞ്ഞപ്പം മഴ പെയ്തതോടെ ഇങ്ങനെ വെള്ളം മൂടി.
ഉം ഉം ഉം പേടിയാണ്. കൂടുതലായാലും പേടിയാണ്. ഇല്ലാതായാ അതും പേട്യാണ്.
ആഹ് അതാണ് ആ ആ വെള്ളത്തിന് ക്ഷാമം ഇണ്ടാവല്ണ്ടോ മഴ വേനൽ
ഇല്ല ഇല്ല ഇല്ല ഞാനൊരു പുഴത്തീരത്തായതോണ്ട് ഇൻക്ക് അങ്ങൻത്തെ ബുദ്ധിമുട്ടൊന്നുല്ല.
ആഹ് പൊഴ നല്ല തട്ത്താ
ആഹ് പൊഴ തൊട്ടെര്ത്താണ്.
ആഹ് ആഹ് എത്ര പൊയൻ്റെ എത്ര കിലോമീറ്റർ ഒക്കെ വെള്ളം പോവല്ണ്ട്.
പൊയെന്റെ ഞാൻ തൊട്ട എര്ത്താണ് ഞങ്ങക്ക് ഒര ട്ട് കിലോമീറ്റർക്കെ അപ്പൊറം ഞങ്ങളെ മക്കള് പഠിക്ക്ണ സ്കൂള്ൻ്റെ അവ്ടെം വരെ മക്കള് പഠിക്ക്ണ സ്കൂള് കൊർച്ച് തോനെ ദൂരണ്ട് അവിടം വരെയൊക്കെ വള്ളാവല്ണ്ട്.
തന്നെ ഏ സ്കൂളിലൊക്കെ ആള് കയറല് ആൾക്കാര് എന്ന് പാർപ്പിക്കലുണ്ടാ? ആഹ് ആഹ് ആഹ് ഇന്നട്ട് പിന്നെ അങ്ങനെ വെള്ളം പിന്നെ പെട്ടെന്ന് കൊറ്യാേ?
പെട്ടെന്നൊന്നും കൊറയൂല. പിന്നെ ആകെ രണ്ട് മൂന്നാലോസം കഴിയും അപ് പ്പേക്കെന്നെ നമ്മളെ സാനങ്ങളൊക്കെ നശിച്ചിട്ടുണ്ടാവും.
ആഹ്
പിന്നൊരു വല്ലാത്തരു അവസ്ഥേക്കാ രം.
ഈപ്പം കൃഷിയൊ
ഓഹ് വീട്ടില് കൃഷിയൊക്കെണ്ട് ജാതി ണ്ട് റമ്പു ട്ടാനിണ്ട്
ഓ അതൊക്കെ പോവൂലേ
അങ്ങത്തൊക്കങ്ങട് പോയി കിട്ടും അതാണ് സങ്കടം ഉം അതൊക്കെ പിന്നെ നമുക്ക് വല്യ ചെ ചെലവില്ല പത്തോ നൂറോ കൊടുത്ത് മേടിച്ച് കുട്ടിയാണ് വിചാരിക്ക നമ്മളെ വീട്ടില് ഫ്രിഡ്ജ് വാഷിഗ് മെഷീന് ഡ്രെസ്സുകള്
ഈ ഫ്രിഡ്‌ജൊന്നും കയിച്ച് ആണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലേ
എന്ത് ചെയ്യാന കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ള പൊക്കെല്ലാം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലേനു അങ്ങനെ സൻ ടോളം വെള്ളം പൊങ്ങിനു എന്തോ അള്ളാന്റെ ആ ഉം എന്തോ അള്ളാന്റെ കാവല് കൊണ്ട് രക്ഷപ്പെട്ടതാണ്
ആഹ് ങ്ങടെ വീടിനൊന്നും ഡാമേജ് പറ്റിട്ടില്ല
ഓ വീടിന്റെ പകുതി സായ്ഡ് പൊളിയൊക്കെ ചെയ്തിരുന്നു ഇപ്പൊക്കെ റെഡിയാക്കി ഇങ്ങനെ വന്നിട്ടോള്ളൂ
അത് റെഡി ആക്കാന് ഗവൺമെന്റിന്റെടുത്ത്ന്ന് ക്യാഷ് കിട്ടുവോ
ഗവൺമെന്റട്ത്ത് ന്ന് അങ്ങനെ കിട്ടിട്ടില്ല പക്ഷെ മൊത്തത്തിലോര് ഇതാക്കി എല്ലാരും കൂടെ സഹായിച്ചു അങ്ങനെയൊക്കെ എല്ലാരുംഇപ്പൊ ഒരേ പോലെ ആവണം ന്നില്ലല്ലോ ഗവൺമെന്റ് അവിടുന്ന് അങ്ങനെ പ്രത്യേകിച്ചോന്നും കിട്ടിട്ടൊന്നുമില്ല
ആഹ് ആഹ് എവിടായാലും വെള്ളം കൂടാതിക്കട്ടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ആ വെള്ളം വേണെണം പക്ഷേ അത് ബുദ്ധിമുട്ടായിട്ട് ഇണ്ടാവാഞ്ഞ മതി ഉം നമക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ ഉം
തീർച്ചയായിട്ടും രണ്ടു വഷവും ചിന്തിക്കുമ്പോ വേചാറും ടെൻഷനും ഒക്കെ നിറഞ്ഞൊരവസ്ഥയേണ്
ആഹ് അതാ ഒരു കൊറോണ വന്നതിന് ശേഷം ഈ വെള്ളപ്പൊക്കം വന്നു പിന്നെ അങ്ങനെ വല്യ ബുദ്ധിമുട്ട് വെള്ളത്തോണ്ട് ഇണ്ടായിട്ടില്ലല്ലോ പിന്നെ ഇപ്രാവശ്യെനി എന്താ അറില
പടചോൻ കാക്കട്ടെ അങ്ങനത്തെ ബുദ്ധിമുട്ട്
ആഹ് അതെ ആഹ് ആഹ് വീട്ടിലാരൊക്കെയിണ്ട്
വീട്ടില് ഞാന് ആറ് മക്കള് ഇക്കാക്ക
ആഹ് മക്കളെല്ലാരും വല്യ കുട്ട്യളാ
അല്ലല്ല പതിനഞ്ച് വയസ് മുതൽ ഒന്നര വയസ് വരെ
ആഹ് വെല്യ വ്യത്യാസം ഉണ്ടാവൂലെന്ന
ഇല്ല ഇല്ല വലിയ വ്യത്യാസം ഇല്ല
ആഹ് ചെ ചെറിയ ആൾക്കെത്രയായി
ഒന്നര വയസ്
ഒന്നര ആഹ്
മുത്താള് പ പത്താം ക്ലാസ്സോ പ്ലസ് ടു ആഹ് ആഹ് ആഹ് എല്ലാരും പഠിക്കൊ പഠി കാനെക്കെങ്ങനെ
കൊയപ്പില്ല കാരണം കൊഴപ്പില്ല റാഹത്തായിട്ട് ഇങ്ങനങ്ങ് പോകുന്നു
ആഹ്
പിന്നെ ഇതുവരെ ഞങ്ങൾ പുറത്തായകാരണ ഇബൽക്ക് ഇവടെ ഇപ്പ സിലബസ് വലിയ നിശ്ചയമില്ല അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് ആ ഞങ്ങള് പൊറത്താരുന്നു ഇതുവരെ ഗൾഫ് ഫിലായിരുന്നു ഞാൻ ടീച്ചറായിട്ട് വർക്കുചെയ്യുവായിരുന്നു
ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക ഗൾഫില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാ
ഞാൻ ഗൾഫില് ടീച്ചറായിട്ട് വർക്കുചെയ്യ
അവരുടെ കേരള സ്കൂളിൽത്തെ ടീച്ചറായിരിക്കും
ആ കേരള സ്കൂൾത്തെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവായിരുന്നു ഞാനവിടെ
ആ ആ ആ ഏത് ഏത് വിഷയാണ് എടുത്തിരുന്നെ
ഞാൻ അറബിയും ഇംഗ്ലീഷും
ആ ആ അവിടെ മക്കളൊ ക്കെ എങ്ങനെയാ അവിടെയൊള്ള മക്കളാണോ അതൊ നമ്മളെ ഇവിടെ നാട്ടിന്നുവന്ന മക്കളെ ആയിരിക്കുമോ സ്കൂളിലൊള്ളത്
അവിടുത്തെ കുട്ടികളും ഒണ്ട് പിന്നെറഞ്ഞാല് കുറെ പേരൻറ്സ് അവിടെ ചെന്നു പ്രസവിച്ച് അവിടന്ന് ഉണ്ടായ കുട്ടികള് ഇപ്പൊ എനിക്ക് മൂന്നുകുട്ടികള് അവിടത്തെ കുട്ടികളാണ് അപ്പോ ഓൽക്ക് ഞമ്മള് പറയുന്ന ഇപ്പൊ ഞങ്ങൾ എന്റെ കുട്ടികളൊക്കെ അവിടന്ന് പഠിച്ചതുകാരണം ഒല് മലയാളം യൂസ്ചെയ്യല് വളരെ കൊറവാണ്.
ആ ആ അതാ ഞാൻ ചോ ബാഷ പഠിക്കാൻ വേണ്ടി വേണ്ടിട്ടുള്ള ഉണ്ടാവുമല്ലോ അതാ ഞാൻ ചോദിച്ചെ അങ്ങനെ അവിടെയുള്ളതാണോന്ന്
അല്ലല്ല
ചിലർക്ക് ബാഷ അറിയാൻ വേണ്ടിട്ട് മലയാളലൊക്കെ അറിയാൻ വേണ്ടി ട്ടൊണ്ടാവില്ലേ ഈ സ്കൂളുകളിചേർത്ത് നമ്മളവിടെ തന്നെ ആ
അപൂർവം അല്ലാതൊന്നും ഉണ്ടാവല്ലിത്
ഉം പിന്നെന്താ നാട്ടിക്ക് എത്തിയത്
നാട്ട്ക്കുഞാന് കുട്ടികൾക്ക് പത്താം ക്ലാസൊക്കെയായപ്പം ഇവിടത്തെ ഇത് ഒക്കെ മാറും ചെയ്തു. ഗവൺമെൻറ് ഒക്കെ മാറലും പ്രശ്നങ്ങളൊക്കെ ആയപ്പോ ഇനി ഇവിടുത്തെ എംബസി കിട്ടൂലേന്നു വെച്ചിട്ടങ്ങനെ പോന്നതാണ്
ആ അങ്ങനൊരു ഇഷ്യു വന്നേനി അതുകൊണ്ടായി രിക്കൂലേ ആ എന്നിട്ടിപ്പ ഇവിടെ നാട്ടില് പോകുന്നുണ്ടോ ടീച്ചറായിട്ട് പോവണ്ടോ നാട്ടിൽ ടീച്ചറായി പോവണ്ട് ആ ആ
ഇവിടെ വന്നപ്പോ പിന്നെ ഇവിത്തെ ഇതൊന്നും നമുക്ക് മനസിലാവണില്ല അതുകൊണ്ട് പിന്നെ ഞാൻ നിന്നിട്ടില്ല പരിപാടി
ആ അറബിയും വ്യത്യാസം ഉണ്ട്
ഇല്ല അങ്ങനെയല്ല മനസ്സിലാവണെങ്കില് പിന്നെ സ്കൂളിൾത്തെ എന്നാ എനിക്ക് ഞാന് ചെറിയ ചെറിയ ഒന്നരവയസ്സായ ഒരു കുട്ടിണ്ട് അപ്പ അവിടന്ന് ഞാൻ ജോലിക്കു പോകുമ്പോ അവിടെ ഡേകെയറിലാക്കി പോക്കാണ് ഇവിടെ എവിടെയിട്ടിട്ടാ പോവാ മ്മള് ഇട്ടിട്ടു പോയാലും ഞമ്മള് കേക്കുന്നത് മുഴുവനും കേക്കു ന്നതുമുഴുവനും അത് ചെയ്തു ഇതുചെയ്തു എന്നൊക്കെയാ അപ്പൊ നമുക്കു
പേടിയാ അതാണ് നമ്മുക്ക് പിന്നെ സമാധാനമില്ല അതിനേക്കാട്ടിലും പോവാതിരിക്കാ നല്ലെ
അതെ അതെ
അല്ല ഒന്നര വയസ്സല്ലേ ആയിട്ടൊള്ളു ഒരു മൂന്നുവയസ്സൊക്കെ ആയാ പിന്നെ കുട്ടിനെ ഇവിടേക്ക് ആക്കാനുള്ള ടൈമാവുവല്ലോ പിന്നെ നമുക്ക് പിന്നെ കിട്ടിയാ പോവാലോ
അതെ അതെ അത്രേള്ളൂ
ഉം ഉം ഉം
നമുക്ക് ജോലിനേക്കാളും വലൃ സമ്പാദ്യം മക്കളാണ് ഓ ഞങ്ങള് എല്ലാരും കൂടെയായിരുന്നു ഇപ്പ കാക്ക ഇവിടൊണ്ട്
ആ ആ അവിടെയെന്താ ഫ്ലാറ്റില് എല്ലാ എന്താ ജോലി വാഹ് ഹസ്ബന്റിന് എന്താ ജോലി
അവിടെ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ ആണ്
ആഹ് ആഹ് ആഹ് പിന്നെ എന്താ എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥ എനിക്ക് മൂന്നാള്
ആഹ് ആഹ്
മൂന്നാള് ഏഹ് വല്യ മോള് ഒമ്പതാം ക്ലാസ് ഏഹ് ഒമ്പത് വയസ്സായിട്ടുള്ളൂ
ഏയ് അയ് ശരി ഉം
രണ്ടാള് ചെറുതാണ് ഒരാള് ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കയാണ് അയ്മ്പത്തി അയ്മ്പത്താറിസായി
മാഷാ അള്ളാ ന്യൂ ബോണാണല്ലല്ലേ
ആഹ് ന്യൂ ബോണാണ്
ഉം
ഉ എങ്ങനെയണ്ട് അവിടുത്തെ അവിടുത്തെ അവസ്ഥകളൊന്നും പോകാത്തവർക്ക് അറിയില്ലല്ലോ അവിടുത്തെ
അവിടുത്തെ കാലാവസ്ഥ നമ്മുക്ക് ചില സമയത്ത് സഹിക്കാൻ പറ്റാത്ത ചൂടും പൊടിക്കാറ്റും ആണ് ചൂടും പൊടിക്കാറ്റും
അവിടെ എവിടെയായിരുന്നു എവിടൊയിരുന്ന് ഖത്തറീല്ലേ ആഹ് ആഹ് ഫുഡൊക്കെ ഇങ്ങള് ഇണ്ടാക്കാൻ ടൈമ് ഇണ്ടാവോ അതോ
ണ്ടാക്കും
ആഹ് ആഹ് ആഹ്
പിന്നെ ജോലിക്ക് പോകും കുട്ടിനെ ടേക്ക് കെയറിലാക്കും മക്കള അഞ്ചാളും സ്ക്കൂളും പോവും പിന്നും രാത്രിയാണ് വല്ലാതെ ടയേഡ് ആകുമ്പോക്ഷെ ഫുഡ് പുറത്തനിന്ന് എടുക്കലുള്ളൂ അല്ല കുറച്ചൊക്കെ ഞാൻ കൈവതും ഉണ്ടാക്കാൻ ശ്രമിക്കലാണ്
അതെ നമ്മള തടിക്ക്
കേടാണ് പക്ഷെ നമുക്ക് പൊറുത്തൂന്ന് എത്ര ചിട്ട ഈ കുട്ടികക്ക് ഇങ്ങനെ വേടിച്ചു കൊടുക്കാ
ആഹ് അതാണ് ആഹ് ആഹ്
കുഞ്ഞു മക്കളുള്ളല്ലേ
ആഹ് ചെറിയ മക്കളും രണ്ടാമത്തെ അവക്ക് എത്ര ആയേന്
രണ്ടാമത്തെ ആൾക്ക് പതിനാല് വയസ്സ് മൂന്നാമത്താൾക്ക് പത്ത് പിന്നെ ഒരു ആറ് അഞ്ച് ഒന്നര
ആഹ് പതിനഞ്ചും പതിനാലും ആഹ്
ഉം ഒരു വയസ്സ കൊണ്ടുള്ള ഒരു വയസിനുള്ള മാറ്റം ഒരു കൂട്ടര് പിന്നെ കഴിഞ്ഞിട്ട് ആറും അഞ്ചും ഉം ഉം കുഴപ്പില്ലാതെ എന്നാലും അൽഹംദുലില്ലാഹ്
ആഹ് ഇപ്പൊ കൊഴപ്പില്ല വലിയാളായില്ലോലൊക്കെ ആഹ് ആഹ് ആൺകുട്ടികളാ
മൂത്തത് ഒരാണ് പിന്നെ മൂന്ന് പെണ്ണ് പിന്നെ രണ്ടാണ് അങ്ങനെ അങ്ങനെ ആറ് ആൾക്കാര് ഉം
പിന്നെന്താ കൃഷിയൊക്കെ ഇണ്ടാ കൃഷി് കൊയ്യാനും ആഹ്
കൃഷി ഇവിടെ ഞങ്ങൾ വീട് ഓ റംപുട്ടാനുണ്ട് ജാതി ണ്ട് അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ വല്ലാതെ അയിന് ള്ള സമയം ഇപ്പ വളരെ കുറവാണ് പിന്നെ അയ്മക്ക് ഇങ്ങന്നെ വല്ലാതെ പോക്കില്ല
ആഹ് ഉം
ഇവടെ വന്ന് സെറ്റിലായേനേഷം ഇവട്ത്തെ കാലാവസ്ഥ കുട്ട്യള്ക്ക് പറ്റാഞ്ഞിട്ട് നാല് കുട്ട്യള് നല്ല പോലൊണെങ്കി എട്ടോസം കുട്ട്യള് കരഞ്ഞ്ങ്ങാണ്ടാണ്
തന്നെ ഉം ഇഞ്ഞ് ഇവടെ സെറ്റിലാകാൻ കൊറച്ച് ടൈമ് പിടിക്കും
ഉം ഇവടത്തെ കൊണ്ടേയി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് അതന്നെ കുട്ടിയള് ശ്ര ടൈമ് ഇട്ക്കും അപ്പ ഇൻഷാ അല്ലാഹ് ഞങ്ങള് വിളിക്കണ്ട്ട്ടോ
ആഹ് ആഹ് ആയിക്കോട്ടെന്നാ ഉ